ഓ
ഹലോ കേക്കാവോ
ആഹ് കേക്ക
ആ എന്ത എടുക്കുവാ
ഒന്നുല്ല വെറുതെഇരിക്കണ്ട്
ഉം ഫുഡൊക്കെ കഴിച്ചോ ഉണ്ടാക്കിയോ
ആ് ഉണ്ടാക്കി
ഇന്ന് എന്താ ഫുഡ്
ഫുഡ് പഴംപൊരി ഇണ്ട്
ആഹ് പഴപൊരിയും ചായയും ആണോന്ന് സ്പെഷ്യൽ
ആഹ് എനക്കെ അവിടെ
ഞങ്ങക്ക് ന്ന് ഇവിടെ പുലാവായിരുന്നു
പുലവ എന്താ ഉപ്പുമാവാ
ഉപ്പ്മാവ് അല്ല ഇല്ലേ ചോറിന് ഇല്ല ബിരിയാണി റൈസ് ഇല്ലേ
ആഹ് ആഹ്
അയിന്റെകത്ത് ആ് ഒരേ പൊടികളൊക്കെ ഇവിടുത്തേതായ കുറെ പൊടികളുണ്ട് അതൊക്കെ വാരിട്ടിട്ട് ഇളക്കിങ്ങ് തരും ഇതാണ് പുലാവ്
എന്നും നല്ല ഭക്ഷണം ഉണ്ടാവുവോ
ആഹ് പുലാവ് അടിപൊളിയാ
ആഹ്
ഉം ഇവിടത്തെ സ്റ്റൈലിൽ ഒരു ഫുഡ് ആപ്പുല അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഉം പിന്നെ
ഉച്ചക്കന്നെ ആഹ് എണീറ്റ് ഓരൊക്കെ കട്ക്കയാണ്
ആഹ്
ഉം ഉച്ചക്ക്ന്താണ് ഉണ്ടവാ ചോറ
അല്ലല്ല അല്ല ഇന്ന് ഞായറാഴ്ച്ചണ്ട് ബിരിയാണിയും ചിക്കൻ കറിയയിരിക്കും
ഏഹ് ബിരിയാണിക്ക് ചിക്കൻ കറിയാ
ആഹ്
കറി കൂട്ടി കഴിക്കലാ
ബിരിയാണിയും ചിക്കൻ കറിയും ചിക്കൻ ഇല്ല കറിയായിട്ട് വെക്കൂല്ല
ഇവിടെ ബിരിയാണി ഉണ്ടായ കറി ഉണ്ടാവൂില്ല അതിൽത്തന്നെ ചിക്കനും മസാല ഒക്കെ ഉണ്ടാവും
ഓഹ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെ ഹോസ്റ്റലല്ലേ അപ്പം കൊറെ പേരില്ലേ ചെലർക്ക് ചിക്കൻ കിട്ടിയില്ല ആഹ് ച ചെലർക്ക് ചിക്കൻ കിട്ടി കിട്ടില്ലന്ന് പറഞ്ഞ് ചിലപ്പോ അഥവാ പ്രശ്നം ആയാലോന്ന് വെച്ച് സെപ്പറേറ്റ് ആായിട്ട് വക്കുന്നു
ആഹ് ആഹ്
ആഹ്
ചെലടത്ത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആ വെക്കല്
ഉം എന്താലും ഹോസ്റ്റലല്ലേ എന്തേലും വിഷയം കിട്ടാരിക്കും ഒല്ലേ സീനിയേഴസ് ഒക്കെ അടി ഉണ്ടാക്കാൻ
ആഹ് ആഹ് അടൊക്കെ ഉണ്ടാവോ
ആ പിന്നെ അടി
ഏ ബോയ്സും ഗേൾസൊക്കെണ്ടാ?
ആഹ് ഞങ്ങളുടെ ഹോസ്റ്റിൽ ഏറ്റവും തഴ ഞങ്ങള് ഏറ്റവും മുകളില്ല ഏറ്റവും താരഴത്തെ പ്ലാറ്റ് ഫോമി ഫസ്റ്റ് ഇയർ ഇപ്പ ഞങ്ങളുടെ ക്ലാസ്സില് ബോയ്സാ ഇനി സെക്കൻഡ് ഇയറിലോട്ട് ആകുമ്പോ അവരെ ബോയ്സിന്റെ പി ജിയിലോട്ട് മാറ്റും കാരണംന്ന് വെച്ചാ
ഉം
എന്തായാലും റാഗിങ്ങും കാര്യങ്ങളും ഒക്കെ കാണൂല്ലോ അപ്പം ഫസ്റ്റ് ഇയർ ള്ള ബോയ്സിനെ ഉടനെ തന്നെ അങ്ങോട്ട് ബോയ്സിന്റെ പി ജിയിലോട്ടിട്ടാ ബോയ്സ് കൈമാറും
ഉം
നല്ല പോലെ കൊടുക്കും അതുകൊണ്ട്, ഫസ്റ്റ് ഇയറിൽ മാത്രം ഗേൾസിന്റെ പി ജി നിർത്തിയിട്ട്. സെക്കൻഡ് ഇയർ ആവുമ്പോ അപ്പറത്തോട്ട് മാറ്റി
ഏഹ്
ആഹ്.
നാട്ട് പോവലെപ്പളാ?
നാട്ടി ഇനിയിപ്പഴേ ലീവില്ലെന്നാണ് പറയുന്നേ അറിയത്തില്ല. വ ഞങ്ങക്കൊരു ലീവ് കഴിഞ്ഞിട്ട് ഞങ്ങിപ്പ വന്നേ ഉള്ളൂ.
ആ ആ ആ
ആ ഒരാഴ്ച്ചത്തൊരു ലീവ്ണ്ടായിരുന്നു. അയ്ന് പിന്നെ കെട്ടിപ്പറക്കി അങ് പോന്നു.
ഉം വീട്ടിലെല്ലരുംണ്ടാ?
ആഹ് വീട്ടിലെല്ലാരും ഒണ്ട്. എല്ലാരും സുഖായിട്ടിരിക്കുന്നു
മം
ഉം
ങ്ങളെന്താ നഴ്സിംഗ് ആയിട്ടാ പഠിക്ക്ണ്ടത്?
ആ അതെ അതെ
നഴ്സിംങ്ങിഷ്ടാ?
ബി എസ് ഇ എന്റിഷ്ടല്ല അച്ഛന്റെ ഇഷ്ടത്തിന് വന്നയാ
മം ങ്ങക്കെന്താ താല്പര്യം?
എനിക്ക് ടീച്ചിങ്.
ഏയ്
അതായിരുന്നു താല്പര്യം പിന്നെ അവർക്ക് പറ്റാ അന്ന് ച അവറ്ടെ ഒരിതിന് പറ്റാത്തത് കൊണ്ട് അവർ ആ കാലഘട്ടത്തീ തിനൊക്കെ പോവാനും എടുക്കാനും ഒന്നും പൈസയൊന്നും ഇല്ലായിരുന്നല്ലോ?
മം
അപ്പം. എന്നെ അങ്ങനെ വിടാന്ന് വിചാരി. ച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ന്തായാലും അവറെ ആഗ്രഹത്തിന് നിൽക്കാ.
ആഹ്
നഴ്സിംഗ് ഒരു നല്ല ജോബ് അല്ലേ?
ആഹ് അതന്നെ.
പറ്റ്.
ചിലർക്കയ്ന് ഈ ബ്ലഡ് കാണണതൊന്നും പറ്റൂല. അങ്ങനെയൊന്നും ഉണ്ടാവൂലലേ
ആഹ് അങ്ങനൊന്നും എനിക്കില്ല കൊഴപ്പില്ല മം. ഇപ്പൊ ലേസായിട്ട് ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയാ അത്രേം നല്ലതല്ലേ ഇത്ര നാള് ചെയ്ത തെറ്റിനെങ്കിലും അതൊക്കെ ഒന്ന്
ആഹ്
അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു.
മം.
എണ്ണീട്ടില്ല എനി എനിക്ക് ഉറക്കം ഞായറാഴ്ച ആയോണ്ട് എണീക്കാൻ അങ്ങ് മടി
ആഹ് അപ്പൊ എത്ര സമയം പഠിപ്പുണ്ടാവും
പഠി പിന്നെ എന്തായാലും ഇപ്പം തുടങ്ങും കുറച്ചും കൂടെ കഴിയുമ്പോ എന്തായാലും തുടങ്ങിയാ പറ്റത്തുള്ള എക്സാമൊക്കെ വരുവല്ലേ?
എഹ്.
അപ്പം.
നിങ്ങള് സ്കോളർഷിപ്പോട് കൂടിട്ടാ അല്ലെങ്കില് ഫീസ് കൊടുത്തിട്ടാണോ?
ഞാൻ ഫീസ് കൊടുത്തിട്ടാ പഠിക്കുന്നെ
ഏ നല്ല ഫീസ് ഉണ്ടോ?
ആഹ് നല്ല ഫീസുണ്ട്. ഞങ്ങളിപ്പോ ലോണും കാര്യങ്ങളും എടുത്തിട്ടാ എന്നെ വി ട്ടേക്കുന്നേ അപ്പ അതിന്റേതായി പഠിച്ചാലല്ലേ നാല് വർഷം
ഉം നാല് വർഷത്തെ പഠനത്തിന് എത്രണ്ടാവും ഫീസ്
എന്ന ഒരു എട്ട് പത്തക്കെ ആവും ആഹ്
ഓ
നമ്മള് ലോണൊക്കെ എടുത്തിട്ടാണ്
ആഹ്
വന്നത് തന്നെ.
ഇപ്പൊ ഞാൻ നേഴ്സിംഗ് ആയാല് ഗവൺമെന്റ് ഹോസ്പിറ്റലില് കേറാൻപറ്റുവോ
ആഹ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പറ്റും പ്രൈവറ്റിലും പറ്റും
ഇപ്പൊ ഗവൺമെന്റ് കേറണങ്കിൽ വേറെ എന്തെങ്കിലും പി എസ് ഇ എഴുതണം അങ്ങനെ എന്തേലുംണ്ട
അങ്ങനെ ഉണ്ടോന്ന് എനിക്ക അറിയത്തില്ല ചേച്ചി, പക്ഷെ എന്ന പ്രൈവറ്റ് ആയിട്ട് കേറുവാന്നെങ്കി നമ്മള് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ അറ്റന്റയ്താ മതി
ഉം ഗവൺമെന്റിലാവുമ്പോ നല്ല സാലറിക്കെ കിട്ടോലോ
പക്ഷെ ഗവൺമെന്റിനെക്കാട്ടി സാലറി കിട്ടുന്ന പ്രൈവറ്റിലാ ബി എസ് സി നഴ്സിംഗ്കൂടെ എടുത്തോണ്ട് അഹ്‌ പ്രൈവറ്റിലാണ് നല്ല ശമ്പളം കിട്ടുന്നെ യൂറോപ്യൻ കൺട്രിയിലോട്ടൊക്കെ പോയാ നല്ല ശമ്പളം കിട്ടൂലേ
ആ ആ വിദേശത്ത് പോയാല് ഇവിടത്തിനെ കാട്ടി കൂടുതല് കിട്ടും
ഉം
ഉം ഗൾഫിലൊക്കെ പോവാല്ലോ
ഉം
പിന്നാ
പിന്നെ അവിടെ എന്തൊക്കെണ്ട് പരിപാടി
ഇവിടെ
ഉം ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാക്കുന്നെ
ഉച്ചക്ക് ചോറുണ്ടാക്കും മീനൊന്നുംകിട്ടി ട്ടില്ല ഇനിപ്പ മീന് വേരും ഇവടെ
ഓ
ഉം
ഹസ്ബൻഡ് എന്തെയ്യുന്നു?
ഇവിടെല്ല്യ പൊറത്താണ് ഗൾഫില
ആഹ്
ഉം ഇഞ്ഞി കല്ലിയാണൊക്ക എന്നാ ജോലിയൊക്കെ കഴിഞ്ഞിട്ടോ?
അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ്നിക്കുവാ കല്യാണം ആ എൻഗേജ്മെന്റ് അല്ല അവന്ഇപ്പം ജോലിയ
ഏഹ്
ഉം അതിപ്പം ജോലിക്ക് കേറിയതേ ഒള്ള് ഏച്ചി
ഉം
ആഹ ലൻകസെ
കസോ
ആഹ്
ഏത് ഈ
ഈ ഓയിൽ ആൻഡ് ഗ്യാസ് അറി അല്ല ഓയിൽ ആൻഡ് ഗ്യാസ് അറിയൂല്ലേ ഐ ഈ ആഹ് അതില്
അതില്ലേ വർക്കയ്യാ
ആഹ്
ഉം അവിടക്കെ അതന്നെണ്
ഉം
ഉം അപ്പൊ ഇനി കല്യാണം എന്നാ പഠിത്തം കഴിഞ്ഞിട്ടോ
ആഹ അതൊക്കെ കഴിഞ്ഞിട്ടെള്ളൂ ആഹ സ്നേഹിച്ചുള്ള ഇതായോണ്ട് സ്നേഹിച്ചുള്ള ഇതാ യോണ്ട്കുഴപ്പമില്ലല്ലോ എത്ര നാള് വേണമെങ്കില് വെയിറ്റ് ചെയ്യാലോ എൻഗേജ്മെന്റും കൂടെ കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല
സ്നേഹിച്ചതായിരുന്നോ
ആഹ്
ഏ എത്ര വർഷാനി
ഞങ്ങള് ഞാൻ ഞങ്ങള് സ്നേഹിച്ച്‌ കെട്ടിയതാ അഞ്ചു വർഷം
ഏ
യ
അപ്പൊ ഇനി ഒരു അഞ്ച വർഷം കൂടി കഴിഞ്ഞിട്ട് കല്യാണം ഉം ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് കൊറച്ച കൈയ്യില് പൈസൊക്കെ
ഉം അതേ ഉള്ളു അതാ അവന് അവന അങ്ങോട്ട്ന്ന് അച്ഛനോട് പറഞ്ഞേ അച്ഛൻ പറഞ്ഞ് ഇപ്പഴേ നടത്തണമോന്ന് മോതിച്ചപ്പം അവൻ പറഞ്ഞു വേണ്ട ഒരു ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റ് ആയിട്ടും മതി ഇപ്പഴേകെട്ടിയിട്ട് വല്ല കാര്യം ഒന്നുമിലല്ലോ
ആഹ് അതന്നെ
അതിനെക്കാട്ടി പോതം അവള് പോയി പഠിക്കട്ടെ അങ്ങനെ പറഞ്ഞ വച്ചേക്കുന്നു
ഉം വീടിന്റെ അടുത്തായിരുന്നോ വീടിന്റെ അടുത്തത്തായിരുന്നോ ഏ സ്കൂൾ പോകുമ്പോ കാണണതാ സ്കൂൾ പോകുമ്പോ കാണുന്നതാ
അല്ല എന്റെ ഫ്രണ്ടിന്റെ ചേട്ടന്റെ ഫ്രണ്ടായിരുന്നു
ആഹ
ആഹ് ഒരു കല്യാണത്തിന് ച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്ത്താണ്ട് ഇപ്പ എൻഗേജ്മെന്റും കഴിഞ്ഞിരിക്കുന്നു
ആഹ് എവിടെയും പോയോ കറങ്ങാനൊക്കെ
ഏ എങ്ങനെയാ സൺണ്ടേ ആയിട്ടോ
അല്ല ഉം ഭർത്താവിന്റെ കൂടെ എവിടെ പോയോ
ആ ഞങ്ങള് പറഞ്ഞെ അവന്റെ കൂടെ പോ അവന്റെ കൂടൊ ഞാൻ ആദ്യമായിട്ട് നൈറ്റ് ഒക്കെ വെളിയിലോട്ട് ഇറങ്ങുന്നത് ഗേൾസ് ആകണ്ട് അങ്ങനെ വിടൂലല്ലോ ഇപ്പൊ നൈറ്റ് ആയാലും പോ ഒന്നെങ്കി നമ്മള ഇവിടെ അമ്മകാണുംഅല്ലെങ്കിഅച്ഛൻ കാണും ആരേങ്കിലും കാണത്തില്ല
ആ എൻഗേജ്മെന്റ് കൈഞ്ഞേരം ഞങ്ങള് പോവാൻ തുടങ്ങിയത് അതിന് മുമ്പ് പോവലുണ്ടോ
അയിന്റെ മുന്നേ പോവലില്ല
ആഹ് ചെലര് മുമ്പ് തന്നെ പോയിത്തുടങ്ങൂല്ലോ
ആഹ് അങ്ങനെഇല്ല കാരണംന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഫസ് അങ്ങനെ എനിക്ക് നമ്മക്ക് അങ്ങനെ അറിവ്ന്നുംല്ലല്ലേ പിന്നെ എങ്ങനെ അവനോട് പറഞ്ഞപ്പോഴ അവൻ പറഞ്ഞു എടി വേണ്ട എന്തായാലും നമ്മളെ വീട്ടുകാരെ വീട്ടുകാരെ പറ്റിച്ചോണ്ടാ നമ്മളിപ്പം റിലേഷ അപ്പോ ഇനി കറങ്ങാന് എടുക്കാനും പോയി വീണ്ടും പൊക്കിയിട്ട് അത് വല്യയ സീനാ വത്തില്ലേ ഒന്നാ ഞങ്ങള് വേറെ കാസ്റ്റും കൂടെ റിലീജിയം വേറെ അപ്പം അതിന്റേതാ പ്രശ്നം കാണൂല്ലോ വീട്ടിൽ
ഉം
ആ പ്രശ്നം എല്ലാം കഴിഞ്ഞിട്ടാ ഇപ്പം ആ ഇത് തന്നെ നടത്താൻ എൻഗേജ്മെന്റ് തന്നെ നടത്താൻ അല്ല ആള് ക്രിസ്ത്യനും ഞാൻ ഹിന്ദു
ആഹ്
വീട്ടിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നൈസ് മാറ്റി മാറ്റി
ഉം
എടുത്ത്
എന്തായാലും റെഡി ആയില്ലേ
ആഹ് റെഡിയായി രണ്ട് വീട്ടുകാർക്കും സീനൊന്നും ഇല്ല
ആഹ്
ഉം പക്ഷെ ഒരു കാര്യം പറഞ്ഞോളു എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അവനിപ്പഴെ ലിവിങ് ടുഗദർ
ഏ
നോക്ക്
ഉം
എന്താലും ഈ അഞ്ച് വർഷം വെയിറ്റ് ചെയ്ത്ക്കാങ്കി ഞങ്ങക്ക് ബാക്കി അഞ്ച് വർഷം കൂടെ വെയയിറ്റ് ചെയ്ത്
ആഹ് ഹോസ്റ്റൽല് ആയതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ നിക്കാ പിന്നെ ആഹ് പഠിപ്പിന്റെതീക്ക് അങ്ങനെയാണ്
ഉം ഇനിയിപ്പം വീട്ടിൽ അവനിപ്പ ലീവ് കിട്ടുവാണെങ്കി അവനിപ്പ ലീവ് കിട്ടുന്ന സമയത്ത് എനിക്ക് ലീവ് കിട്ടുന്നെങ്കി ഞാൻ ഇവിടുന്ന് എന്തായാലും ബസിനകത്താ പോകുന്നെ ഞങ്ങള് തിരിച്ച് നാട്ടിലോട്ട്
ആഹ്
നാട്ടിൽ ചെന്നിട്ട് വീണ്ടും ബസ് കയറി വീണ്ടും അടുത്ത ബസ് കയറി വേണ്ട നമ്മള് നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ പോവാൻ അവൻ അവിടെ വരും ഒന്നെങ്കി ഞങ്ങള് വണ്ടിയും കൊണ്ടൻ്റെ വീട്ടിൽ കൊണ്ടാക്കി രണ്ടു ദിവസമൊക്കെ എന്റെ വീട്ടിൽ നിന്നിട്ടെ അവൻ പോകത്തൊള്ളൂ
ആഹ്
ഇപ്പൊ അഥവാ വന്നാലും ഞാൻ ഒന്നെങ്കി അവരുടെ വീട്ടിൽ പോയി നിന്ന് രണ്ട് ദിവസോക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങടെ വീട്ടിലോട്ട് പോകത്തുള്ളൂ
ആഹ്
ആഹഉ അങ്ങനെ അവനിപ്പ ഞാൻ അവരുടെ വീട്ടിൽ പോയി രണ്ടു ദിവസം നിന്ന് അവിടുത്തെ എല്ലാം സെറ്റ് ആക്കി
ആഹ്
ആഹ് അമ്മ, അമ്മ എന്നെ രാവിലെ എണീപ്പിച്ച് പള്ളിയിലേക്ക് പോവും
ആഹ്
അങ്ങനെ ഞങ്ങള് പള്ളിയിലൊക്കെ പോയിട്ട് വീണ്ടും അവനെന്നെ കൊണ്ടാക്കാൻ എൻന്റെ വീട്ടിൽ വരുമ്പോം അവനവിടെ രണ്ടു ദിവസം നിന്നിട്ടേ തിരിച്ചു എത്തു അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി ആഹ് പിന്നെ വെഡിങ്ങായിരുന്നു അവള് പറഞ്ഞ് ഇവിടെ ഇങ്ങടൊക്കെ പിന്നെന്താ ഉണ്ട് വിശേഷം എന്ന ശരി ചേച്ചി. ആഹ ആഹ